ലോ
ഹലോ ആ
കേക്ക്ണില്ലേ
ഓ കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെ വിശേഷക്കെ
നല്ല വിശേഷം
മഴണ്ടോ നല്ലടാ സുഖന്നെ
മഴ ഉണ്ട് ഇങ്ങോട്ട് അങ്ങോട്ടുണ്ടോ
ഉം ഇവിടെ തൊടങ്ങി ഇന്ന് നേരം വെളത്തപ്പന്നെ മഴയാണ്
ആഹ് എണീക്കാൻ വേണ്ടി നിക്കാണ്
അയ്ശരി ആഹ് ഞാൻ എണീറ്റ് ചായൊക്കെ ഉണ്ടാക്കി
ആഹ് ഞാണി എൻക്ക് ന്റെ ഇമ്മച്ചി ഉമ്മ ഉമ്മ ഇവിടണ്ട് അടുക്കള പണിയൊക്ക ആ പിന്നെ ഞാന അതൊണ്ട് കൊലായി അടിച്ചാരി തൊട്ക്കണ്ടേ
ആഹ് ആഹ് ആഹ്
നേർത്തെണീക്കും
ആഹ് ജോലിക്ക് പോവ്ണ്ടോ
ഇല്ല ജോലിക്കൊന്നും പോണില്ല
ആഹ് ആഹ് ഇല്ലല്ല ഞാൻ ഹൗസ് വൈഫ്ന്നെ നാലാള്‌ണ്ട്
ആഹ് നാലാള്ണ്ട്ല്ലയോ
ആഹ് നാലാള്ണ്ട്
ആഹ്
ഇന്ന് പിന്നെ സ്കൂളില്ലല്ലോ
ആഹ് സ്കൂളില്ല
ഉം ഉം അപ്പ നമ്മള് കൊർച്ചൊന്ന് വൈകും
ആഹ് ചായ ക്കെ കുടിച്ചോ
ആ ചായ ഞാൻ ഹസ്ബൻന്റ് അയിന് കൊണ്ടോവാനുണ്ട് അത് കോട്ടേഴ്സ് ന്റെ പണിയാണ് അപ്പോ പിന്നെ അവിടെ ഭക്ഷണം കിട്ടാത്ത ഏരിയാ അതുകൊണ്ട് പെട്ട ട്ടന്ന്ണ്ടാക്കും
ആഹ്
അങ്ങനെ ന്നിട്ട് പിന്നെ ചായേം കടിക്കു മ്മ
എ ഹലോ
ആഹ് മ്മയാണോ ചായ കട്ടിംക്കെ ഇണ്ടാക്കലോയ്ച്ച
ആഹ് ചായം കടിക്കെ മ്മ ണ്ടാക്കല് ഞാനിന്റെ വീട്ടിലെ ന്റെ വീട്ടിലാ
ആഹ് സുഖാണല്ലോ അതോണ്ട്
ഓ സുഖാണ് പിന്ന ങാ അടിച്ചാരും തൊട്ക്കൊക്കെ വാണം കുട്ട്യാള് ഒരു മോളെയൊള്ളു ചെർ ചെറുത്
സുഖായല്ലോ ഞാനും കൊറേ കാലം അങ്ങനെക്കന്നേ നമ്മള മ്മാരട് ത്തെ ത്തുമ്പോ മ്മക്ക് ഒരു പ്രത്യേക ഒരു ഇതാണല്ലോ
ആഹ് അതന്നെ രു സുഖ
ആഹ് ഇപ്പൊക്കെ പോവല് കൺക്കന്നെ
ഞാനിപ്പോ ഉ അ ഇപല്ലൊ കണക്കാ ഞാനിപ്പോ വീട്ടിലല്ലേ നിക്കല്
ആഹ് അയ് ശരി അപ്പം പുത്യാപ്പളെ?
ഇക്ക ഗൾഫിലാ-
ഇക്ക ഗൾഫില അയ് ശരി അങ്ങനെ-
വീട്ടില്-
ആഹ് ആഹ് മോക്ക്എത്രയായി?
മോക്ക് നാലര വയസ്സ്.
നാലര വയസ് നഴ്സറി ചേർത്താനായി
നെയിസറിൽ വിടെ ഇവിടെ ചേർത്തീനി എൽ കെ ജിക്ക് ചേർത്തി ഓ ഇപാവശ്യം- ഓ വണ്ടിണ്ട്- വണ്ടി കൊണ്ട് വീടിൻ്റെ അറ്റം വരും ഓഹ്
ആഹ് ആഹ് രാവിലെ മഴയായ തന്നെ എണീക്കാൻ മടിയല്ലേ- ഉം മോള് ഒപ്പതിനൊപ്പം എണീക്കോ?
ഏഹ്
ഓള് ഒപ്പത്തിനോപ്പ എണീക്കോച്ച?
ആഹ് ഓള്എനീകും.
അത്ശരി ഓളസൗണ്ട്
ആഹ്
വേറെന്താ അവിടെ മയ ഉണ്ടോ?
മഴ ണ്ടടാ എണീറ്റപയെ മഴയന്ന് ഇപ്പൊ ഒന്ന് ചെറിയരു ചോർച്ചുണ്ട് രാവിലെ കുട്ടികള് മദ്രസ്കവാനൊക്കെ നേരത്തെ ഓൾകോക്കെ മടിയാണുണ്ട് മഴങ്ങിട്ടാകുമ്പോളേ ഡയറക്റ്റ് മഴക് ഇറങ്ങാനൊരു മടിയല്ലേ നമക്കണ്ണെ മടിയല്ലേ-
ആഹ് അതെ അതെ ആഹ്
കൊടയൊക്കെ ചൂടി പോകാനൊക്കെ മടിയല്ലേ? ചിലപ്പോം വിചാരിച്ചു ആഹ് പണ്ടത്തെ സ്കൂളിന്റെ ആഹ് ഓർമ്മയിലൊക്കെ പോകാൻ പൂതിയാവും ചെയ്യുലെ? ഇപ്പ എങ്ങനെ വീട്ടിലിരിക്കുമ്പോളേ ആഹ്
വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ചട
ആഹ് ചെലപ്പാവും എനിക്ക് പിന്നെ ചെറിയൊരു മോനുണ്ട് അവന് നാല് മാസായിട്ടുള്ളു- അപ്പൊ പിന്നെ സമയം പെട്ടെന്ന് പോവും.
ആഹ് മക്കളുടെ കാര്യം ഇങ്ങനെ നോക്കാം
ആഹ് അതാണ് മറ്റോല് മൂന്നാളും പോയി ഓലക്കെ വല്യധയില്ലെ ചെറിയ മോന് ഇവൻ്റെ നേരെ മൂത്തോന് ഒമ്പത് വയസ്സായിന് അപോലൊക്കെ പോയിട്ട് ഭയങ്കര ചടപെനി ആരുല്ലാതിങ്ങനൊയിട്ടേ ഒരു മനസ്‌കാന്നെ ഭയങ്കര ഇടങ്ങേറും ടെൻഷനൊക്കെ- പിന്നെ ഇതിലിപ്പോണ്ടായാലോ പിന്നെ ഇപ്പൊ ഞാൻ നോർമ്മലായത് ആഹ് ഇക്കപ്പളാ വിളിക്കലൊക്കെ?
ഇക്ക വൈകുന്നേരോ രാത്രിയോ ഒക്കെ ആയിട്ട്.
അത് ശരി പിന്നെ ഫുൾ ടൈം ഫ്രീ ആണല്ലോ ലെ?
ഓഹ് ഓഹ് മോള് ഇതാ നസറി പോ മോള് വീട്ടിലുണ്ട് ഓക്ക് പനിയ-
പനിയണല്ലേ എനിക്കും പനിയാ എനിക്കും എല്ലാർക്കും പനിയേന് ആകെ പനിയേനി ഇപ്പൊന്ന് സുഖമായി ഇങ്ങനെ വരിയാണ്
കാണിച്ചിലെ?
കാണിച്ചേ ആകെ എല്ലാരും ഒറ്റടിക്കാണ്ട എല്ലാരു അമ്പി രണ്ട് മൂന്ന് ദിവസം വെറും കഞ്ഞിനെന്നിം ചോർവെക്കാനും കൂടി ആർക്ക് വയ്യേനി
ആഹ് ചോറ് തിന്നാനും ആവൂല
ആഹ് തിന്നാനും ആവില്ല വെക്കാനും ആവില്ല ആ കുട്ടികൾക്ക് മോൾക്കൊക്കെ ചോറന്നെ വേണം കഞ്ഞി കണ്ടൂടാ ട്ടെ തന്നെ ഞാൻ പറയും ഓള് എട്ടാംക്ലാസിൽ എത്തീൻ അത് ശരി ഏ ഇൻക്ക് ഇൻക്കന്നെ ഇഷ്ടല്ലാത്ത സാധനാ കഞ്ഞി തന്നെ അപ്പൊ ഓള ഒളോടറിയും ഇന്നാ വെച്ചുക്കൊറിയും എനിക്ക് എണീക്കാനും കൂടി വയ്യേനി ഉം അപോളറിം ഇൻക്ക് വ ക്കാനൊന്നും ആവൂല കഞ്ഞി എന്നെ മതിയറിം അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഫുള്ള് കഞ്ഞി കുറേരി കഞ്ഞി അങ്ങനെ വെച്ച് ഇപ്പൊ നോർമൽ ആയത് ഇപ്പത്തെ പനീനെ അങ്ങനത്തെ പനിയല്ലേ
ആഹ് അതെ
ആ മേലും കയ്യൊക്കെ ഇങ്ങോട്ട് കൊയിഞ്ഞ് പിന്നെ ചെറുതിനിനും പന്ച്ച് ഓനും കൂടി പനിച്ചാ പിന്നെ ഓൽങ്ങട്ട നമ്മളെ പാല് കുടിച്ചാന് അയ്മലന്നെ അട് കെട്ടി മാറിയാണ് പനിച്ചോക്കുമ്പോ അപ്പോൾ നമ്മള അധികം ക്ഷീണ്ടിക്കല്ലേ
ഇന്നലെ പോയി കാണിച്ചു വയറൽപ്പനിയ
വയറൽ പനി എന്നേ ഡോക്ടറോട് ചോദിച്ചു അപ്പൊ ഹസ്റ്റൻിനോട് പറഞ്ഞു പാനിയൊക്കെ നോർമൽ പാനിയാണ് പക്ഷെ പകരും ഇട്ടോ നല്ലോ പ പകരും ആ അതന്നെ ഡോക്ടർ പറഞ്ഞത് തന്നെ
ആഹ് പകരും വിചാരിച്ചിട്ട്
ഇനി ഞമ്മളൊരു വീട്ടില് ഒപ്പം നിൽക്കുമ്പോ വെട്ടിക്ക്ണതിന ഒക്കെ ഒരു കണക്കില്ലല്ലേ അതാണ് പിന്നെ കുട്ടികളല്ലേ നമ്മൾ ഒട്ടാതെകൂലല്ലോ
ഇല്ലല്ലാ
ഉം പനിയും കൂടി ആവോ അമ്മക്കും ഒലെ പറ്റ വിട്ട് പിടിച്ച കയ്യൂലല്ലോ
ഇല്ല ഇല്ല
പനി മാറ്ണ്ട് പക്ഷെ ചുമയാണ് മാറാത്ത ഇപ്പ ചെറുതിന് ഭയങ്കര ചുമ
ആഹ് ചുമലേ കാൺച്ചീലേ
എല്ലാരിം കാണിച്ചിണ് എല്ലാരും ഒരട്ടം രണ്ടട്ടൊക്കെ കാണിച്ചിണ്
ആഹ്
അലർജി പോൽത്തൊരു ഇതാണല്ലോ ഇപ്പൊ
ആ അതെ അതെ
ഇപ്പൊ നമ്മുക്കൊന്നും ലെ ചെറുപ്പത്തിത്തിലൊന്നും മഴ എത്ര കൊണ്ടാലും ഒന്നും ഒരു പ്രശ്നം ഇല്ലേയ്നി ഉം ഇപ്പൊ വെൽക്കൊക്കെ ഒന്ന് രണ്ട് മഴകൊണ്ട അപ്പതിനും പനിച്ച അത് പിന്നെ ചുമ അങ്ങനെ ഒരോന്നായിട്ടുണ്ടാവും ന്നട്ട് ഉമ്മച്ചി എണീറ്റ് അടുക്കളയിൽ പോയോ
ഇമ്മച്ചി അടുക്കള കുറച്ച് കുറച്ച നേരായി പോയിട്ട് ആറര ഒക്കെ ആയി പോയപ്പോ
ഏ അയ് ശരി അങ്ങനെ വേറെ എന്തടാ അങ്ങനെ പോണണ്ട് ഇപ്പം ഓരോന്ന് ഓരോ പണിയേക്ക് ഇങ്ങനെ പോകാനുണ്ട് അറിയാം വീട്ട്ക്ക് പോകാന സൊയലുണ്ട് അങ്ങനെയൊക്കെ ഉം ഓല് മദ്രസ്ട്ട വന്നിട്ട് അങ്ങനെ പോണം വിചാരിക്ക്ണ്ട് എന്നിട്ട് സമയം നോക്കീണജി ഞാൻ നോക്കിട്ടുല്ല
സമയം നോക്കിയോ പത്ത് മിനിറ്റ് ആയോ നോക്കിയോ
ഇല്ലല്ല
നിങ്ങള് ഇങ്ങോട്ട് വിളിച്ചാലേ നോക്കി
ആഹ് ആഹ് ഞാൻ നോക്കട്ടെട്ടോ
ഉം പത്ത് മിൻറ്റായ നോക്കി
ന്നിട്ട് പിന്നെ എന്തൊക്കെ ചുണ്ട ഞന്നും പറയാന് കുറെേുണ്ടാവൂലേ അല്ല ഞാ പിന്നെ ഒന്നും ഉണ്ടാവില്ല ഇല്ല ഏഴ് നാല്പ്പതാം പതി കാണിക്കണ
ഏഴ നാൽപ്പത്
ആ ഓ പത്താവട്ടെട്ടോ
ആഹ് ആഹ്
ന്നട്ട് എന്താ മോളെ പേരെന്താ?
ഇസാ മഹറിൻ.
ഏ ശരി എന്നിട്ട് പഠിക്കാനൊക്കെ ഉഷാറായിട്ട്
പഠിക്കാനൊക്കെ കൊറച്ചൊക്കെ എഴുതി കൊടുക്കണം പിടിപ്പിച്ച് എഴുതി കൊടുക്കണം. അല്ലാതോ സ്വന്തക് എയ്താനങ്ങനെ അറിയൂല.
അത് ശെരിയാക്കോളും എൽ കെ ജി അല്ലേ.
എൽ കെ ജി ആയോണ്ടാ പിന്നെ തൊടങ്ങീട്ടല്ലേ ഉള്ളു
ചേലോൽക്ക് പാട്ടാടാനി ക്കാരം ചെലോൽക്ക് എയ്താനയ്ക്കാരം ചേലോൽക്ക് ചിത്രംവരക്കാനേയ്ക്കാരം
വായിക്കാന് പക്ഷെ ചിത്രം വരക്കാന് ഉഷാറാണ്.
ആഹ് ഓരോര്ത്തര് ഓരോ ടൈപ്പയ്ക്കാരം ചെലോര് കളർ ഫസ്റ്റത്തീസം തന്നെ ഫുള്ള് കളർ കൊടുത്തക്കും.
ആഹ് ചിത്രം വരയ്ക്കും നല്ല ക്ലിയറായി ചിത്രം വരയ്ക്കും. പിന്നെ എയ്ത്ബോ എയ്തുമ്പോ എയ്തൂ പക്ഷെ കറക്‌റ്റായി എഴുതു പക്ഷെ ആ സെ പാരഗ്രാഫില് ഏഹ് ശരിക്കിനും വൃത്തിയായിട്ട് എയ്തണല്ലോ അങ്ങനെ എയ്തൂല ഏടെങ്കിലുംക്കെണ്ട് എയ്തും.
അത് റെഡി ആയിക്കോളും ഇന്റെ ഇച്ച് ലേ മറ്റോനെ ഞാന് നയ്സറി ഇനി അതിന്റെ പിറ്റേന്ന് തന്നെ ഓന് ഞാൻ ഇവിടല്ലേനി ഞാന് ഹോ ഹോസ്പിറ്റൽക്കൊട്ക്കോ പോയി വന്നപ്പണ്ട് ഫുള്ളും കളറൊടുത്തിച്ച്ണ്. അത് ഫുള്ള് ഇഞ്പ്പം ടീച്ചറ് പറയുബം കൊണ്ടോണ്ടല്ലോ ർഞ്ഞുന്നോട് ഉം എക്കരു നമ്മളാരെസത് ഇൽ അങ്ങനെയാണ്ട് പോവും ഇല്ല പിന്നെ നഴ്സറിയല്ലേ അപ്പോ പിന്നെ ടീച്ചറോടൊക്കെ പറഞ് ടീച്ചർ സാരല്ല ഇഞ് ഞാൻ പറഞടുത്തോളാംന്നൊക്കെ പറഞ് അതാണ് ഓരോരുത്തര് ഇന്റെ താത്താന്റെ മോള്ണ്ട് ഇപ്പോ നഴ്സറിയില് ഓള് എപ്പളൂ പാട്ടാണ് ടീച്ചർറി ഇപ്പോ ഓളെ പാട്ടോണ്ട് പഠിപ്പിച്ചാ വെജ്ജാറിണ്ട്. എപ്പളും പാട്ടാണ്റിണ്ട്. ഓരോരുത്തര്ക്ക്‌ ഓരോ താല്പര്യല്ലേ.
ഉം
ന്നിട്ടേയ് കൊണ്ടോവാൻ
ഏ
ഫുഡൊക്കെ എന്താ കൊടുക്കല് ചോയിച്ച കൊണ്ടോവാന്.
ഫുഡോ ഫുഡ്‌ ആഹ്
അത് ശരി.
ക്യാരറ്റ്പ്പേരി പിന്നെ മീൻ മീൻപൊരിച്ചത് കൊട്ക്കൽല്ല.
ആഹ് അത് പിന്നെ എല്ലാർക്കും ബുദ്ധിമുട്ടാവും ചെല കുട്ടിൾക്കെ
ആഹ് ആ പിന്നെ പിന്നെ ഉർളകേങ്ങ്പ്പേരി അങ്ങന് ത്ത
ആ അത് പിന്നെ എല്ലാർക്കും പറ്റുന്നരു സാധനാലേ
സോയാബീന് അതൊക്കെ കൊടുക്കും.
എല്ലോട്ത്തും അങ്ങനെയൊക്കെ തന്നെ അത് പൊരിച്ചാല് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്
ഉരുളക്കിയങ് പൊരിക്ക
ആഹ് അത് എല്ലാർക്കും ഒരു വിധം എല്ലാ കുട്ടികളെയും കൂട്ടാനാണത്. ഉം ന്നാ ശരിട്ടോ.
ന്നാ അയിക്കോട്ടേ പത്ത് മിനിറ്റ് ആയിലേ.
ഓക്കേ ഓക്കെ.
ആ ന്നാ ശരി.